ഹലോ
ആ
ആ കേൾക്ണില്ലേ
ആ കേൾക്കിണ്ട്
ആ
പിന്നെ
വേറെ എന്തൊക്കെയാ അങ്ങനെ പോന്ണ് ഏ ഒച്ച കേക്കണണ്ടാവൂലേ
ആ
ആവരെ ഉള്ളു ഇവിടെ
കോഴിമ്മാടെയാണോ
ആ ഉമ്മ ഇന്റെ മാപ്പിളീം ഓലത് എല്ലാരിതും കൂടൊണ്
ആ കൊറെണ്ടാ
ആ ഒര് പത്ത് പതിനഞ്ചണ്ണം ണ്ടാവും
ങ്ങള് അല്ല ഇങ്ങനെ വിട്ട് പൊറത്തക്കൊക്കെ വിടോ
ആ വിടേ റോഡല്ല ഞങ്ങൾക്ക് കൊറച്ച ഉള്ള ഏരിയാണ് അധികം ആ അധിക അയൽവാസികളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുല്ല സുഗായിട്ട് വളർത്താം
ആ ആ അല്ല മെയിൻ റോഡ് ഇല്യേ
ആ മെയിൻറോഡ് അത് എങ്ങനെചാല് മെയിൻ റോഡ്ന്ന് കുറച് ഇങ്ങട്ട് നീളത്തിൽ ഉള്ളിക് ര്റോഡാ ഞങ്ങളെ വീട്ട്ക്ക് മാത്രം
ആ
ഒരു നടവഴി അത് പിന്നെരു ഒരു നേരെ വരുന്നത് ഒരു പാടത്ത്ക്കാണ്
ആ അങ്ങട്ടൊന്നും പോവണ്ടാവില്ല അല്ലേ
എവിട്ക്ക് മെയിൻ റോഡിന്റെ അവിടുക്കാ ഇല്ലല്ല ആ കൊറ കുറെേ പാടത്തിന്റെ നടുക് ഞങ്ങളെ ഒരു വീട് മാത്രാണ്
ആ ആ
പിന്നെ അയൽവക്കത്ത് കുറച്ച് ആറ് മെയിൻ റോഡിന്റെ വ വക്കിലാണ് വീടുകളൊക്കെ വരുന്നത് അല്ലതെ അയൽവക്കത്തുള്ള വീടളൊക്കെ
നമ്മള് ഇങ്ങനത്തെന്തങ്കിലൊക്കെ വളർത്തുമ്പോ മെയിനയിട്ടുള്ള പ്രശ്നം അപ്റത്തെ വീട്ടാരിക്ക
വീട്ടരൻ ആ ന്റെ വീട്ടിലൊന്നും നടക്കൂല്ല അവിടെ അതേപോലെ കോളനി കോളനി പോലെ അഞ്ച്ഞ്ച് അഞ്ച് സെന്റ് സ്ഥം പത്ത് സെന്റ് സ്ഥലൊക്കെ ഓരോര് ത്തര വീടാ കോളനി പോലെ അവിടന്നും നടക്കൂല ന്റെ മ്മാക്ക് ഭയങ്കര ഇഷ്ട റ്റ എന്നിട്ട് ഇവിടുന്ന് കോയിനൊക്കെ കൊണ്ടോയി വളർത്തിരുന്നു പുറത്ത് വിടാൻ പറ്റൂല
വളർത്താ അപ്പ വല എന്തെങ്കിലുക്കെ കെട്ടിട്ട് ഇങ്ങനെ
ആഹ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ പക്ഷെ അതെന്താറിയോ മ്മ അതേപോലെ എവിടക്കേലും തിരിഞ്ഞ് കഴിഞ്ഞാല് കുറുക്കമ്മാര് ഒക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ പ്രശ്നാവും
അതാണ് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് എന്തെങ്കിലും ഇതാക്കെ വെച്ചിട്ട് ഇവര് നടക്കാത്ത രീതിയിൽ വലൊക്കെ കിട്ടി അങ്ങനൊക്കെ ചെയ്യേണ്ടിവരും പക്ഷെ സ്ഥലം വേണം പിന്നെ അതു മാത്രല്ല അവര് അവരെപ്പോഴും ഇങ്ങനെ കൂട്ടിലിടാനും പറ്റൂലല്ലോ
പറ്റൂല ഓല അവിടെ കട്ടുകാര തന്നെ വളർത്ത അവിടെ ഇഷ്ടംപോലെ സ്ഥല അവ ഓലക്ക് നടന്ന ഇഷ്ടം പോലെ തിന്നാന് എങ്ങനെ ഏഹ്ഫേ അതേ ഉള്ളൂ അതാണ് ഞങ്ങൾക്കൊക്കെ ദേഷ്യം
ആഹ് എനിക്ക് ഭയങ്കര പേ ഒന്നാമത്തത് ഇഷ്ടോല്ല പിന്നെ പേടിയാ ഇതൊക്കെത്തക്കെ ഞ് കൊത്തൊന്നൊക്കെ ഒരു പേടിയാ
ആഹ് ഇവിടെ പേടിയൊന്നും ഇല്ല പക്ഷെ ഇവര് അകത്തേക്ക് വരുമ്പോള ഞങ
ആ നമുക്ക് ഈ ബൊഫേലും ഇതിലൊക്കെ കേറുമ്പോഴും ക്കെ അങ്ങനെക്കെ പിന്നകത്ത്
ഓരോ കൂടിന്റെ സൈഡറിന്നു നമ്മൾ അടുക്കളന്റെ ഭാഗാണേ അടുക്കള ആഹ് അടുക്കളന്നുള്ള വേസ്റ്റ് ഇങ്ങന സ്മെല്ലൊന്നല്ല ക്ക ഇപ്പൊ ന്താപറിയാ ഇവര് വാതില് നമ്മൾ ഇവിടെ തൊർന്നിട്ട് കണ്ട് കഴിഞ്ഞാല് ഒന്നായിട്ട് അകത്തക്ക് അടുക്കളേക്ക കേറാ
കേറൂല്ലെ
ആഹ് പ്രശ്നൊള്ളൂ ഏയ് ഇന്റെ മൂന്ന് വയസ്സുള്ള ആള് ആ കൂട്ട്ന്ന് പോരൂല്ല എത്ര ഏഹ് ഒന്നൊന്നര വയസ്സില് പ്രാവിന്റിം പ്രാവുണ്ടിവിടെ പ്രാവിന്റിം കോയിന്റൊക്കെ വാല് പിടിച്ച് ഇങ്ങനെ മിന്നും
ആഹ് ഇവർക്ക് അത് കാ
ആഹ് ഇവിടെന്ന് മൂത്തച്ചന്റെ കുട്ടികക്കൊക്കെ പേടിയ പക്ഷെ ഇന്റെ മക്കക്ക് പേടില്ല
കോഴിനെ വളർത്തി ഇൻക്കൊരു ഇഷ്ടല്ലട്ടാ അങ്ങനന്ന് വെച്ചാൽ ഇവരേ നമ്മടെ വീടൊ ത്തില്ലാണ്ടാക്കും മൊത്തത്തില് നമ്മള് തൊട പോന്ന് അടിച്ചു വാരി തൊടച്ചൊക്കെ ഇട്ടിട്ട് പോന്നതേ ഇണ്ട് തന്നെ അവര് അകത്തൊക്കെ കയറി
ആഹ് ഇവര് ക്ക് ന്റെ രണ്ട് മക്കൾക്കും പേടില്ല കാരണം ഇനിക്കും പേടില്ല എന്റെ കെട്ട്യോനും പേടില്ല എനിക്ക് പേട്യൊന്നുല്ല പക്ഷെ ഇപ്പ വർത്താൻ മട്യാ ഇൻക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഇൻക്ക് ഇമ്മടെ പ്രാ പ്രാവോളെ ഭയങ്കര ഇഷ്ട അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ വങ്ങി തന്നായിരുന്നു പ്രാവുകളെ
ഉം
പിന്നെ കൂട്ടത്തിൽ ഉമ്മ ഇവിടെ നാലഞ്ച് കോഴിയളിം വളർത്തിരുന്ന് അതി അങ്ങനെ നോക്കുഒക്കെ ചെയ്തിരുന്നു പിന്നെ ആ സമയത്ത് നമുക്ക് കുട്ടികളൊന്നുല്ല അപ്പൊ പിന്നെ അതിനവിടൊക്കെ ഭയങ്കര ലവ് ബേഡ്സ് അത് കാടകളൊ ഭയങ്കര ഇഷ്ട അതൊക്കെ വാങ്ങി തന്നിരുന്നു മീന് മറ്റേ ഫൈറ്റർ മീനാളൊക്കെ റൂമില് കട്ടിൽമെക്കെ നെരത്തി വെച്ചിര്ന്ന് കുപ്പിയിലാക്കിട്ട് ൻക്ക് ഭയങ്കര ഇഷ്ടാര്ന്നു കാണാന്
കുട്ടികളൊക്കെ അടിപൊളിയേക്കും
ആഹ് പിന്നെ പോരാത്തേന് ഇതന്ന ഞാൻ കോളേജിലും പോകും കോളേജിൽ പോയി തിരിച്ചിങ്ങനെ കാണുമ്പോ ഒരു സന്തോഷാണേ ഓലെങ്ങനെ കാണുമ്പോ ഒലുക്ക് ആഹ് ആഹ് ഓല്ക്ക് ഉള്ള ഫുഡൊക്കെ വാങ്ങിട്ട് ഇങ്ങനെ വരിക ഓല്ക്ക് കൊടുക്ക അതൊക്കെ ഒരു അത് ൻ്റെ ജീവിതത്തി ൻ്റൊരു റമുക്കൊരുറട്ടീനുണ്ടാ സമയത്ത്
ഇപ്പൊ നോക്കാ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ
ഒന്നല്ല രണ്ടെണ്ണം
അങ്ങനെ നോക്കാൻ നേരല്ലാതെ
ഇല്ലല്ല പിന്നെ തന്നേ കൊറോണന്റൊക്കെ ടൈമിലായ്ന്ന സമയത്ത് ഇവടെ കാക്കും നാട്ടില് ഇണ്ടായിരുന്നു അപ്പ ഇതേ പോലേ കൊറേ പിന്നെ കൊറേ നാടൻ പ്രാവേളൊക്കെ മാറ്റി കൊറേ ഫാൻസി പ്രാക്കെളൊക്കെ വാങ്ങി തന്നു നല്ല രസള്ള കുട്ട്യേള്ണ്ടാവും ഓലെ നിർത്തോം നടത്തോക്കെ കാണാൻ തന്നെ നല്ലെ രസാണ് അപ്പോ ആ സമയത്ത് കൊറേ ഞങ്ങക്ക് കച്ചോടം പോയി
ആഹ് ആന്നെ അന്ന് പിന്നെ ആ സമയത്ത് കുട്ട്യേൾക്കൊക്കെ വീട്ടിൽന്നൊന്നും എറങ്ങാൻ വഴീല്ലല്ലോ
എല്ലാർക്കുങ്ങനെന്തെങ്കിലും ചെടിയായിട്ടും അതേ പോലെ ആഹ് മീനായിട്ടും അങ്ങനൊക്കെ ഭയങ്കെരെ ക കച്ചോടം നടക്ക്ണ് സമയല്ലേർന്നോ പ്പം ങ്ങ് കൊറേ കച്ചോടം പോയീർ.
ആഹ് പിന്നെ ഈ ലൗ ബേർഡ്സൊക്കെ കൊറേ പോക്ണ്ടാവൂല്ലേ?
ലൗബ് ബേഡ്സ് ലൗ ബേർഡ്സ് ഞാ ഒരോസം കോളേജ് പോയി വ തിരിച്ചന്നപ്പോ ഒറ്റൊന്നിനും കൂട്ടീ കാണല്ലാ ഹ് ഹപ്പോ ന്റെ മൂത്തച്ചിണ്ട് മൂത്തച്ചിന്റെ രണ്ടാമത്തെ കുട്ട്യന്ന് ചെറിയ കുട്ട്യാ ഒക്കത്തിതിരുന്ന്ങ്ങന ചോറ് കഴിക്ക്ണ സമയാണ് അന്നൊന്നീ ഫോണ് കൊടുത്തിട്ട് കുട്ട്യേക്കങ്ങനെ ശീലല്ലല്ലോ അപ്പോയിതേപോലെ കുട്ട്യേളെ പിന്നെ കുട്ടിനെ അവിടെ വെച്ചിട്ട് ഓനിങ്ങനെ കിള്യേളെ കണ്ട് ചോറൊട്ത്തതാ ഓനൊര് കൗതുകത്തിനാ കൂട് ജസ് ചെന്ന് തൊറന്നോ
കൂട് തൊറന്നെല്ലാരും പോയോ?
എല്ലാരും പോയി.
ആഹ് അവറ്റോ പിന്നെ മറ്റേ തത്തന്റെന്നും പോലല്ല തത്തൊക്ക് പിന്നൊന്നെണങ്ങി കഴിഞ്ഞാ ചെലപ്പോ ആ
ഇല്ല ഈ പരിസരത്ത് എവിടെങ്കിലൊക്കെ ആയിട്ട് നിക്കും ഇവര് തുറന്ന് വിട്ടൊര് പോക്കുവ്വാണ് പോയി കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും പക്ഷികള് തിറ്റ്ങ്ങളെ കൊത്ത്യാണ് കൊല്ലും ചെയ്യും.
ആഹ് അതെ ഇവര്ക്ക് പിന്നറിയില്ലല്ലോ അവരീ കൂട്ടില് വളർന്നിട്ട്ള്ളതല്ലേ അപ്പൊ ഒളി
ആഹ് അറിയില. എൻക്ക് ഭയങ്കരേഷ്ടാണ് ഇൻക്കിപ്പളു ആഗ്രഹാണ് ലൗ ബേർഡ്സിനെ അപ്പ ഞാങ്ങനെ പറയുമ്പോ പറയു ആദ്യന്റെ മക്ക മക്കള് വലുതാവട്ടേറയും
അല്ല ഈ ലൗബേഡ്സിനൊക്കെ കാണാൻ ഭംഗിള്ളോണ്ടേ കാക്കൊക്കെ കൊത്തൂം കാക്കക്ക്
ഇന്നോടിങ്ങനെ പറയു ഇവ് വിടെ പൊറത്ത് നല്ല ഒരു കൂടൊക്കെണ്ടാക്കിട്ട് ഇവിടെ ലവ് ബേഡ്സിന് സെറ്റെത് ന്നാൽ മതിനി ഞാനെപ്പളും പറയൂ നല്ല രെസല്ലേങ്ങനെ വെരുമ്പോ കാണാന് ന്നൊക്കെ പറയുമ്പന്നോട് ആദ്യൻ്റെ രണ്ട് മക്ക മക്കള് വെല്താവട്ടെ അത്തം വക്കട്ടെ ന്നട്ട് ഇല്ലെങ്കീ ഇന്റെ ആ പൈസിം വെർതെ പോകുന്നറിയും
ശെരിയാ പിന്നവരും വെറുതൊന്ന് തൊറന്ന് കളിച്ചാൽ മതിയല്ലോ വര് പൂവ്വാൻ
കൂടൊക്കെന്റെ കെട്ട്യോ തന്നെണ്ടാക്കൂ അപ്പോ പിന്നെ ആ പൈസേന്നും ചെലവാവുലന്നേ- സാനം വാങ്ങ്ണ പൈസേം ലൗ ബേർഡ്സിനെ വാങ്ങ്ണ പൈസേള്ളൂ ചെലവാവുവ
ഇപ്പങ്ങനേന്നെ കൂട്ണ്ടാക്കും പിന്നെ അതുപോലെ കൊളം വീട്ടില് കൊളൊക്കെണ്ടാ പിന്നെ ഉപ്പട്ടാ നാട്ടീ വെരു ആഹ് നാട്ടീ വെരുമ്പോ
വലിയൊരു കൊളം ഇവടെണ്ടാക്കിട്ട് പിന്നെന്താറയാ അതിപ്പോ ഈ കഴിഞ്ഞ പ്രാശ്യം വന്ന പ്പം മൂടീട്ട് പോയി കുട്ട്യേളയില് ചെന്ന്ങ്ങാണ്ട് തലടൂ ഇതാക്കുംന്നൊക്കെ ചെയ്ത് പറഞ്ഞ് ചീത്തറഞ്ഞിട്ടേ ഞമ്മക്കെപ്പഴുപ്പോലെ പിന്നാലടക്കാൻ സമയംണ്ടാവുലല്ലോ എപ്പോഴേലും അമ്മള് ശ്രദ്ധൊന്ന് തെറ്റ്യാ ഓലവ്ടെല്ലേ ഹലോ? ഹലോ? ഹലോ? ഹലോ? ഹലോ?